ആ പറയൂ ഹലോ
കേക്കുന്നില്ലേ
ആഹ കേക്കാം കേക്കാം എന്തൊക്കെയാ വിശേഷം
സുഖം തന്നെ അത് മഴ കാരണം കേൾക്കുന്നില്ലേ വിചാരിച്ചു
ഉ
ആ ചായ കുടിച്ചിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാന്ന് വിചാരിച്ചു
ഓ മഴയൊക്കെ ഉണ്ടോ എങ്ങനെയുണ്ട് മഴയൊക്കെ
ഇന്നവതിയല്ലേ നമുക്കൊക്കെ
ഓ ഇപ്പൊ പഠിക്കാനൊന്നും പോവാ ത്തൊണ്ട് ഏത് ജില്ലക്ക് അവധി നമ്മുടെ ജില്ല പോല അവി
ആ അതെ അതെ കല അന്റെ പേജ് നോക്കിയാലേ മനസ്സിലാവൂല്ലേ
അതെ കളക്ടറ പേജ് നോക്കാറില്ല അപ്പൊ ആദ്യമൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴല്ലേ അങ്ങനെ നോക്കുള്ളൂ എപ്പോഴും ഇങ്ങെ നോ കിട്ട് ഇന്ന് അവധിയ ആണോ ഇന്ന അവധിയാണോ അതും നോക്കാറില്ല ഇപ്പൊ അതും നോക്കാറില്ല നോക്കിട്ട് കാര്യില്ലല്ലോ
എല്ലാവരും മന സുഖ അവധിന്നൊക്കെ കേക്കുമ്പോ
അതെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കാന്നല്ലാതെ വേറൊന്നിനും പറ്റില്ല
അതെ..
എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ അത്രന്ന. അതെ അതെ കഴിഞ്ഞ വർഷത്തെ ഇത്രൊന്നും അങ്ങനെ മഴ പെയ്തിട്ടില്ലേ ഈ വർഷം അല്ലെ ഈ ജൂൺ ജൂലൈയിലൊക്കെ കഴിഞ്ഞ വർഷം അതെ മഴന്ന് പറയുമ്പോ നമ്മള് പ്രളയം വിചാരിച്ച് അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചിട്ടാണല്ലോ. നിക്കുന്ന
അതെ രണ്ടായിരത്തി പതിനെട്ടിലെ ഓർമ്മ ഉണ്ടാവൂലെ.
ആ അതെ അയ്യോ ആലോചിക്കാൻ കൂടെ വെയ്യ മഴന്ന് കേക്കുമ്പോഴേ. പിന്നെ അതിന്
സീനാർന്ന അല്ല മൊത്തം
അതെ എപ്പഴാ എന്തൊക്കെയാ വരിവാന്നുള്ളത് നമ്മുക്ക് പോയിട്ട് മ മഴക്കുല അറിയാൻ പാടുണ്ടാവില്ല ചിലപ്പോ
ഉം ഭങ്ങര ബുദ്ധിമുട്ടല്ല അല്ലേ മഴ കൂടിയാല്
അതെ നിങ്ങളെ ജില്ലയില ഒ അവസ്ഥ ഇങ്ങനെയ മീൻസ് എവിടെയാ വരുന്ന മഴയൊക്കെ വു കഴിഞ്ഞാൽ ഇന ബുദ്ധിമുട്ടൊക്കെ വരുമോ അവിടെ ക്കെ
അങ്ങനൊന്നുമില്ല നമ്മളൊക്കെ ഇങ്ങനെ എന്താ സമാധാനത്തി അങ്ങനെ മഴ കണ്ട് ആസ്വദിിച്ചു പോലണ്ട് എല്ലാ വർഷവും അടെ പോയാ അങ്ങനത്തെ കാര്യംൊന്നും ഇല്ലാത്ത ഒരു ഏരിയ
ഓ അങ്ങനെയാ..
ഇല്ല ഈ പോയ കടല അങ്ങനത്തെ ഇതല്ല വരുമ്പോ അല്ലേ പ്രശ്നം വരുന്നേ
അപ്പൊ നിങ്ങൾ കടല ഇില്ലാത്ത ഏതോ ജില്ലയിലാണല്ലോ?
ഇതില്ലന്ന് നമ്മള് പറയണ്ടല്ലേ. ഇില്ല നമ്മള് പറയണ്ടാ വേറെ കടലില്ല ചെറിയ സ്ഥലമാണ് കടലുണ്ട് പക്ഷേ നമ്മളെ സ്ഥലത്തൊന്നുംുമല്ല അത്രയേ ഉള്ളൂ
ആഹ അങ്ങനെ
ഉ യാത്ര പോക ഇഷ്ടങ്ങക്ക്
ഓ യാത്രയൊക്കെ പോവാാന് ഇഷ്ടാണ്പക്ഷേ പക്ഷെ പോവാറില്ല. പോവാറ് വളരെ കുറവാ
അന്നെ
അതെ പിന്നെ സ്വപ്നത്തില് യാത്ര പോവാറരുന്നു ഇഷ്ടം പോലെ
ആഹ അത് നല്ല പരിപാടിയാണ്േ ഫ്രീ ആയിട്ടില്ലേ ഇന്ന ഇപ്പോൊ. പ്രിയദര്ശിനി പോകുമ്പോലെ പോവ അല്ലെ. പ്രിയദർശിനി പോകുമ്പോള പോലെ പോവാ ഫ്രീ യാ ഇട്ട് അയച്ചു പോയിട്ടുണ്ടോ പ്രിയദർശിനല്?
ഇല്ല എനിക്ക് തോന്നന്ന് പ്രിയദർശിനി വന്നതിന് ശേഷം ഞാൻ എവിടെയും പോയിട്ടില്ല
ഇല്ലേ
ഇല്ലയില്ല പിന്നെ എനിക്ക് പ്രിയദർശിനീന്റെറെ ആ ഒരു ഇതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല കാരണം ഇ സ്ത്രീകൾക്ക് മാത്രം സൗജന്യയാത്ര അത് അത്ത്ര വല്ലരു കാര്യട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് പിന്നെ എനിക്ക് ഞാൻ ആദ്യം ഇങ്ങനെ ആ ഒരു സാധനം വന്നപ്പോഴേ ഞാൻ പറഞ്ഞായിന്ന് പ്രിയദർശിനി വന്നാലും ഞാൻ പൈസ കൊടുത്തിട്ടേ പോവുള്ളൂ
അതാ നമ്മളഭിമാനം
അങ്ങനെയല്ല സ്ത്രീകൾക്ക് മാത്രല്ലല്ലോ ഇപ്പൊ വയസ്സായ എത്ര എത്ര ആണുങ്ങള്ണ്ട് അല്ലെങ്കിൽ വേറെ ഈ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാര് ഒക്കെ ഇല്ലേ
രിക്കുന്നു ഇപ്പൊ വയസ്സായ ഞാൻ പറഞ്ഞെരട്ടെ അയ്ന്റൊരുദാഹരണം ഇപ്പൊ വയസായ ആൾക്കാര് എഴുപത് വയസിന് കൂട് തല്ള്ളെ ആൾക്കാരൊക്കെ മിക്കവാറും കൊട്ക്ക ഒരെല്ലാം നമ്മള് പ്രായള്ള ആൾക്കാരായി കൂട്ട- അല്ലേ
അതെ
അപ്പൊ വെരെന്തെയ്യു ഈ ബസ്സിനെ ആശ്രയിക്കും ദിവസോം
അതില്ല എന്നാലും
ആ ഇവര് ആശ്രയിക്കുമ്പോ തെര തെര ക്ക്ണ്ടാവൂലെ വൈകുന്നേര ക്കെങ്കില് മിക്കവാറും ജോലിക്ക് പോക്ന്നെ ടീമ് ണ്ടാവും പ്പം ബസ്സിലൊക്കെ
അപ്പൊ അയ്ന്റെ ഇടേല് ഇവരും കൂടി കേറുമ്പോ അതൊരു തെരക്കായിട്ട് മാറും മൊത്തം പ്രശ്നം ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടേക്കും പിന്നെ അയ്ന്റെ ത്തില് ഞമ്മക്ക് തിരിഞ്ഞിട്ടില്ല നമ്മളെ ഇതാക്കി എറക്കി ഇപ്പൊ സമാധാനം എന്ത് ചെയ്യ്ന്ന്ണ്ട് ഇവര് ഓട്ടോ പിടിച്ചിട്ടോ സ്വന്തം വീട്ടിലെ വണ്ടില്ല വെച്ചിട്ട് പോന്ന്ണ്ട് അങ്ങനെ പോയ പോരെ ഹെ
എന്നാലും ഞാൻ പറയാ എന്റൊര് ഇത് വെച്ചിട്ട് പരിഗണിക്കുമ്പോ എല്ലാരേം പരിഗണിക്കണം സ്ത്രീകളാരായിപ്പോ അതൊക്കെണ്ട് അതൊക്കെ ശെരി തന്നെയാണ് എന്നിരുന്ന കുടീട്ട് ഞാൻ പറയാ
അല്ലാ നമ്മളാഗ്രഹംണ്ട് പക്ഷെ ല് എല്ലാങ്ങൂടി നടക്കൂലല്ലോ എല്ലാരും ഫ്രീ ആടിറ്റോക്ക്യാല് ഏ ഇത് എന്താ പ്രിയദർശനം അട്ടപ്പുറത്ത് കേ ഇപ്പ തന്നെ എത്ര പോകുന്നാർക്കറിയാലേ ആ കേക്കുന്നില്ലാ ഹലോ ഹലോ
ഹലോ കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട്
ഒട്ടും കേക്കുന്നില്ല
സാർ ഇപ്പൊ ക്കെ ഒന്നും കേട്ടില്ല
ഇപ്പം കേക്ക്ന്നുണ്ടോ ആ അതെ ഈ മഴേന്റെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നേ അപ്പൊ കൊറച്ച് സമയ ട്ട് റെയ്ഞ്ചോന്നും കിട്ട്ന്നുണ്ടായിരുന്നില്ല
ആ ആ മയേനെക്കൊണ്ട് പറഞ്ഞോണ്ടേക്കും
എനിക്ക് തോന്ന് ആ അതെ അതെ പ്രിയദർശിനിന്റെ ക്കൊരു ഉപകാരം ൻക്ക് തോന്ന് യാത്രകളൊക്കെ പോവാൻ ഇഷ്ടള്ള കൊറേ ആൾക്കാരുണ്ടാവില്ലേ അവർക്കൊക്കെങ്ങനെ ഫ്രീയായി
അതോണ്ട് കാര്യൊന്നുല്ല അതിപ്പോ നമ്മള് എന്താ പറയാ നാട്ട ട്ട്ന്ന് അങ്ങോട്ടിങ്ങോട്ടും പോയിട്ട് എന്ത് യാത്രയാ അതല്ലേ ള്ളൂ
ന്നാലും കേരളത്തിന്റെ ഏതെങ്കിലും അറ്റത്ത് സ്വന്തം ജില്ലയിലിര്ന്ന് സ്വന്തം ജില്ല കാണാത്ത എത്രയോ മനുഷ്യന്മാരില്ലേ ഓർക്കൊന്നങ്ങോട്ട്
വല്ല സൗജന്യായിട്ട്ള്ള പരിവാടി ആലോയ്ച്ചിട്ടാങ്കില് ആന്നൊരു ഈ തില്ല നമ്മക്ക് എന്താറയാ യാത്ര പോണ നമ്മളെ സ്വന്തം പൈസത്ത്ട്ത്ത് ഊവ പൈസ ഇല്ലാത്ത ആരേ ണ്ടാ അങ്ങനെ അങ്ങനെ പൈസല്ലാത്തോർക്കന്നു യാത്ര ഇഷ്ടപെട്ടിട്ടുണ്ടാവൂല ആ അന്ന മറ്റുള്ളോർക്കും അങ്ങനെയാന്ന് ഞാ ഇപ്പൊ സമ്പാദിക്കുന്നത് ഒന്ന് യാത്ര പോവാന് പന്ത് മറ്റൊന്ന് ഭക്ഷണം കഴിക്ക ഞാൻ കാര്യയിട്ട് എന്തെയ്യാ പൈസണ്ടാക്കാ അങ്ങനെല്ലെധികാളുണ്ടവാ പിന്നെ കുംഭത്തിന് വേണ്ടിട്ടും അതെ അതെ ഡ്രസ് ചെറുക്കല്ല നമ്മള് വേറെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ അവണ്ട് സർക്കലാണ് വേറൊരു ലക്ഷ്യംല്ലേ
അതെ എനിക്കങ്ങനെ ഡ്രസ്സ് എടുക്കല് മാത്രാണ് ലക്ഷ്യം
ആഹ്
ഡ്രസ് ഇങ്ങനെടുക്കാ
ആഹ് രണ്ടളമാറണ്ടോ ഇങ്ങക്ക് ഹ്
എങ്ങനെ
രണ്ട് അളമാറണ്ടാവൂലേ ഡ്രസ്സൊക്കെ വെക്കാന്
ഏയ് രണ്ടൊന്നൂല്ല
ആഹ് എനിക്ക് രണ്ടലമാറണ്ട് ഹ്ഹ്ഹ്
ഇതിപ്പോ ഞങ്ങളെക്കാൾ കഷ്ടണല്ലൊ ങ്ങളെ കാര്യം
അതല്ല നമുക്ക് എന്താ പറയാ പരിപാടി ക്കെ പോകാൻ ഇടാന് ഒരു സെൽഫ് ഒരു എന്താ പറ റൂമ് അങ്ങനെ ഇതായിട്ട് അറകളായിട്ട്
ഓ അങ്ങനെ
ഉം പിന്നെ ഈ സാദാ ജോലിയൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോ വേറെ ഇതായിട്ട്
ആഹ് അങ്ങനെ നിങ്ങൾ എവി എവിടെയെങ്കിലും ഇങ്ങനെ യാത്രകളൊക്കെ പോവാറുണ്ടോ എവിടെയങ്കിലും ദൂര സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടോ
ഓ ഇഷ്ടം പോലെ
എന്നാ അവിടത്തെ വിശേഷങ്ങളൊക്കെ പറയ് കേക്കട്ടെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പറ ഏതെങ്കിലു ഒരു നല്ല സ്ഥലത്ത് കണ്ടതില് വെച്ചിട്ട് ഏറ്റവും അടിപൊളി സ്ഥലൊക്കെ ഏതേര്ന്ന്
ഞങ്ങള് വയനാട് നമ്മളെ മെയിൻ സ്ഥലാണ് വയനാട് വയനാട് പോയാല് ഞമ്മടെ മനസ്സൊന്ന് ന്തെയും നല്ലൊരു ഉണർവ് കിട്ടും പുതിയൊരു തൊട ക്കം കിട്ടും പിന്നെ വന്നിട്ട് ജോലിക്ക് പോവുമ്പോ
ഒ വയനാട്ടില് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുന്ന് ഞാനാറിയില്ലേന്നു
വയനാട്ട് പോയിട്ടില്ല പോയിട്ടില്ലാ
വയനാട്ടിലാണ് ജനിച്ചു വളർന്നത് അപ്പൊ പിന്നെ വയനാട് ഇങ്ങനെയൊക്കെയാന്ന് ഞാൻ അറിയുലാരുന്നു
അത് ശെരി അപ്പൊ ഇങ്ങള് അയിന്റെ ആളാല്ലേ
അതെ ഞാനൊക്കെ ഇപ്പൊ അതെ ഞാനിപ്പോ വയനാട്ടില് ജനിച്ചു വളർന്നിട്ട് വളളിയിൽ തൂങ്ങിട്ട് ഞാനിപ്പോ കണ്ണൂര് വന്ന് ജീവിക്കും
ഹ ഹ കണ്ണൂർ ആരു
ഞങ്ങളും ഞങ്ങൾക്ക് പ്രിയദർശിനിയുടെ ആവശ്യാന്നുല്ല നമ്മുക്കവിടെ വളളിയൊക്കെ ഉണ്ടല്ലോ നമ്മള് വണ്ട മുതലേ വള്ളി തൂങ്ങി നടക്കുന്ന ആൾക്കാരായത
അത് രസായി
അല്ല അങ്ങനെയാണ് പൊതുവെ വയനാട്ടുകാരെ കുറിച്ച് പറയാറ് അല്ല പൊർത്ത് നമ്മളെടുത്ത് ആര് ചോദിച്ചയ്ഞ്ഞാലും ഓ വയനാട്ടിൽ ണോ ഇപ്പൊ വള്ളി തൂങ്ങിയാണോ വന്നേ വള്ളി തൂങ്ങിയാണോ വന്നേന്ന് ചോദിക്കും അത് എന്താണ് അതുകൊണ്ട് പറഞ്ഞതാ
ഇപ്പൊ വള്ളിയൊന്നും അല്ല ഇപ്പൊ റബ്ബർ ബാൻഡ് അല്ലേ ഇങ്ങക്ക്
ആ അതെ ഞങ്ങളിപ്പോ കൊ അതെ ഒന്നുകൂടി ഒന്ന് ഞങ്ങള് എല്ലാ കാര്യങ്ങളും ഒന്നും ഇങ്ങനെ വികസി പ്പിച്ചെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്
ഉം ഉം നടക്കുവോ
ആ തീർച്ചയായിട്ടും നടക്കും കാരണം ഞങ്ങളാണല്ലോ വിചാരിക്കുന്നത് ഞങ്ങള് ബാക്കിയുള്ള ജില്ലക്കാരെ പോലെയല്ല
ആ കടലൊന്നും ഇല്ലാത്ത ആൾക്കാരല്ലേ അല്ലെ എയർപോർട്ടില്ല കടലില്ല
അതെ ഇതൊന്നും ഉള്ള ആൾക്കാരെക്കാൾ ബുദ്ധിയുണ്ട് ഞങ്ങള് വയനാട്ടുകാർ ക്ക് അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വേഷമൊന്നുല്ലാ
അങ്ങനെ തോന്നാൽ നല്ലതാണ് അല്ല
അതെ പറയുമ്പോ ഞങ്ങള് വയനാട്ടിൽ ഒന്നും ഇല്ലെങ്കിലും സമാധാനം സന്തോഷം ഒക്കെ കിട്ടണമെങ്കി വയനാട്ടിൽ വരണം അതാണ് അതാണ്
അതുണ്ട് അത് ശരിയാ അത് ഞാൻ നല്ലോണം പറയും പിന്നെ ഫസ്റ്റ് ചെന്നാലന്നെ എവടെ പോന്ന് അത് സമാധാനം
ഓ അങ്ങനെ
നമുക്ക് പിന്നെ ചെയ്യാലേ ബാക്കി കാര്യങ്ങള്
ആഹ് അതെ അതെ
ശരി എന്നാലേ
എങ്ങനെ